ആഹ ആ കേൾക്കാം കേൾക്കാം എന്തൊക്കെണ്ട് വിശേഷം
കേക്കാവോ ആഹ വിശേഷം ഒന്നുല്ലതെ ആ സുഖായിട്ടിരിക്കുന്നു മഴയില്ല ഇപ്പൊ വെയിലാ വെയില് തെളിഞ്ഞിക്കുവാ
ആഹ്ആഹ്ആഹ്
ഉഹും ഹാ തുണിയൊക്കെ ഒണങ്ങിക്കോളും അതുകൊണ്ട് അവിടെയോ
ങ്ങളെ ക ഇവിടെ ഇപ്പം തെളിഞ്ഞിരിക്കുവ ആഹ് ഇല്ല ഇല്ല ഇപ്പൊ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുണു ഉ ഹുഹു ഉം അപ്പൊ തുണിയൊക്കെ ഉണങ്ങ്ണ പരിപാടി ആഹ് ആ ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് പേ ഞങ്ങളെല്ലാം ഇങ്ങനെ മിറ്റത്തോടെ നെ നോക്കിരിക്കുവാ നടക്കുവ പിള്ളോരൊക്കെ ആയാലുവെ സൈക്കിളൊക്കെ ചവിട്ടി ക്കോ ണ്ട് ഇങ്ങനെ ഇരിക്കുവ
അയ് ശരി പിള്ളേർക്കൊരു സന്തോഷം
ആഹ സന്തോഷം മഴ വ സന്തോഷംന്ന് പറഞ്ഞാ മഴ പെയ്യ്ണേ ആണ് അവർക്ക് കൂടുതൽ സന്തോഷം
ഒപ്പം പാടല്ലേ
ആഹ മഴ അല്ല മഴ പെയ്യുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ശക്തമായിട്ട് മഴയത്ത് ഒരെണ്ണം എറങ്ങും ഒരാള് എറങ്ങ് ഒരാഹ് ബാക്കിയുള്ളവരെറങ്ങൂല നല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് സ്കൂൾന് അവധി കിട്ടാൻ വേണ്ടീട്ട് അവ അവധി കിട്ടാൻ വേണ്ടിട്ടേ
രാവിലെ മഴ ആ രാത്രിയിലൊക്കെ മഴയാണെങ്കി പറയും ആ ഫോൺ ഒന്ന് എടുത്തൊന്ന് വാട്സ്ആപ്പ് നോക്കാവോ ഒന്ന് അയിന്റാത്ത്
ആഹ്
നോക്കി വാ ടീച്ചർ ഇട്ടിട്ടുണ്ടോന്നൊന്ന് നോക്കാവോ ഞാൻ പറയും ക്ലാസ്സ് തുടങ്ങിയതേ ഉള്ളൂ ഒരു മാസം ആയതേ ഉള്ളൂ ഇതിന് മുന്നേ നിങ്ങൾക്ക് ക്കവധി രണ്ടു മാസം ഉണ്ടായിരുന്നു ഇപ്പോഴേ ഇനി അവധി വേണോന്നൊക്കെ ഞാൻ ചോയ്ക്കും
ആഹ് ആഹ് പക്ഷെ ഇപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയം നല്ല മഴ ഉണ്ടായിരുന്നു
പിന്നെയാ മ് ആഹ് അതെ ശരി അത് ശരിയാ പിന്നെ ജൂലൈ കുറച്ചും കൂടി ആയിട്ടല്ലായിരുന്നോ
ആഹ് ജു ആഹ് ശരിയാ ആഗസ്റ്റിലാണ് മൊത്തം ദുരന്തങ്ങള് അല്ല കൂടുതലും ദുരന്തങ്ങള്
ആഹ് ഏറ്റവും ആ എന്താ ഒത്തിരി മഴ പെയ്താല് ഇപ്പം വെള്ളപ്പൊക്കായിട്ടും മ്മ് ഇതൊ തൊക്കെയായിട്ടും ഒത്തിരി മഴ പെയ്ത് കഴിഞ്ഞാല് മ്മ്
കുഴപ്പം മഴ പെയ്തില്ലെ കുഴപ്പം മഴ പെയ്തില്ലെങ്കിൽ വേനലാകുമ്പോഴത്തേക്കും നിന്ന് തിരിയാൻ പറ്റാത്ത ചൂടായിരിക്കുവല്ലോ
ആഹ് ഇവിടെയൊക്കെ വെള്ളത്തിനും പാടുണ്ട് രണ്ടു മാസത്തെക്ക് കുറച്ച് പാടുണ്ട് വെള്ളത്തിന് നമുക്ക് ഇവിടെയെ ആഹ് രണ്ട് അപ്പൊ ഈ എന്താ കണക്ഷൻ വെള്ളം എടുത്തിട്ടുണ്ട് മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ മുസിപ്പാലിറ്റിയ അപ്പം മുനിസിപ്പാലിറ്റിയുടെ ക ണക്ഷൻ വെള്ളം ഉണ്ട് അപ്പൊ മാസം മാസം നമ്മളൊരു പൈസ കൊടുത്താൽ മതി മാസം മാസം ഇരുന്നൂറ് രൂപ വെള്ളം എടു ആഹ് വെള്ളം എടുക്കുന്ന അനുസരിച്ചല്ല എല്ലാവും ക്കും ഒരേ പോലെ ഒരേ സമയത്ത് വെള്ളം വരും ഒരേ പോലെ ഓഫ് ആക്കും അങ്ങനെയ
ആഹ് എന്നും വരുവോ അപ്പോ
ഇല്ല ഒന്നരാടം ഒരു ദിവസം
ഓഹ് ഓ ഓ ഓ അപ്പൊ പാടായിരിക്കൂല്ലേ വെള്ളം പിടിച്ച് വെക്കാൻ
ആ പിടിച്ച് വെക്കാം അപ്പൊ അതിനായിട്ട് വേറെ നമ്മള് നല്ല വെള്ളം പിടിക്കാത്ത വേറെ സെ പ്പറേറ്റ് രണ്ട് ടാങ്ക് ഉണ്ട് നമ്മുക്ക് അപ്പൊ അത് അതിലേക്കാണ് ആ ഓസ് വെച്ചേക്കുന്നത് അപ്പൊ ബാത്റൂമിലും ആഹ് അലക്കാനും കുളിക്കാനും മാത്രം മ്അ കണക്ഷൻ വെള്ളം ഉപയോഗിക്കത്തുള്ളൂ ബാക്കി എല്ലാത്തിനും നല്ല വെള്ളം ഉപയോഗിക്കും
ആഹ് എന്തായാലും വെള്ളം ഉപയോഗിക്കുന്നതിന് ഒരു പരിധി അല്ലേ ലിമിറ്റ് വേണം
ആഹ് പിന്നെ ആഹ് നല്ല പോലെ വേണം മക്കളൊക്കെ ഉള്ളപ്പോ മക്ക മക്കളോട് നമ്മള് വാ അടക്കേല്ല നമ്മുടെ പൈപ്പ് തിരിച്ചു വിടൂലോ മക്കള്
ആഹ് ആഹ് ആഹ്
അപ്പം പൈപ്പ് തിരിച്ച് വിട്ട് കഴിഞ്ഞാ വെള്ളം തീർന്ന് പോകൂല്ലേ അപ്പ പിന്നെ നമുക്ക് പാടല്ലെ വെള്ളം കോരാനാണെങ്കിലും ഒരെടം പോകാനില്ലല്ലോ
ഇല്ല ആഹ് വേനല് ആകുമ്പോഴെക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ വെള്ളം ഉണ്ടേലും തരൂല്ല ചിലവരൊന്നും
ആഹ് ചിലവര് തരത്തില്ല ശരിയാ പക്ഷെ ഈ കണക്ഷൻ വെള്ളം ആണെങ്കിലും ലാസ്റ്റ് ഒക്കെ ആകുമ്പോ ആറ്റീന്നാണ് അവര് മോ കുഴൽക്കിണർ വെച്ച് അങ്ങനെ എങ്ങാണ്ടാണ് നമുക്ക് എല്ലാ എല്ലാ വീട്ടുകാർക്കും ഇത് എടുത്തേക്കുന്ന എല്ലാ വീട്ടുകാർക്കും തരുന്നെ പക്ഷെ ആറ്റില് വെള്ളം കുറഞ്ഞു കഴിയുമ്പോ ആ വെള്ളത്തിന്റെ കളറും മാറും ഒരു ഒരു മണവും ഉണ്ട് വെള്ളത്തിന്
ഓഹ് അതെല്ലേ ആഹ്
അപ്പൊ നമ്മുക്ക് അത് ആഹ് അത് ഉപയോഗിക്കാൻ പാടാ
ആഹ്
പക്ഷെ എങ്കിലും മ് നിവർത്തിയില്ലാതെ ഉപയോഗിക്കും
ആഹ് അത് ശരിയാണല്ലോ വെള്ളമില്ലെങ്കില് നമുക്ക് ഭയങ്കര പാടല്ലേ
ആഹ് നം- ഒരു മനുഷ്യന് ഒരു വായു കഴിഞ്ഞാ പിന്നെ ഏറ്റവും ആവശ്യം വേണ്ടത് വെള്ളവല്ലേ?
വെള്ളവാണ് ഇതിപ്പം നമക്ക് ആ വെള്ളും കിട്ടാനില്ല ല്ല വേറെ നമുക്ക് ശുദ്ധമായ വെള്ളം കി- ട്ടാന്ത അവിടെ നമ്മള് കുടിച് പോവും.
ആ അത് ശരിയാ ഇവിടാ ഇവിടെ അയലോക്കത്തൊക്കെ ഉള്ളരൊക്കെ. ആ വെള്ളം മറ്റേ നമ്മുടെ പച്ചക്കറി കഴുകാനും അരി കഴുകാനും എല്ലാം ഉപയോഗി- ക്കും പക്ഷെ നമ്മളതിനൊന്നും ഉപയോഗിക്കത്തില്ല ഇവിടെ ആ ഉം. ഉം ഇത് ആ ഇവിടെ ഈ ബാത്റൂമിലും അലക്കാനും കുളി- യ നമക്ക് കുളിക്ക്യാൻ തന്നെ ഒരു മടിയാ വെള്ളം ഊറ്റാനെ തലേെക്കൂടെ ഊറ്റാൻ ഒരു മടിയാ. ആ വെള്ളത്തിന്റെ കളറ് കളറ് കാണുമ്പോ - കുളിക്ക്യാൻ ഇതില് മുടി കൊഴിയത്തില്ല ട്ടോ അതാറ്റിലെ വെള്ളവല്ലേ കുഴൽക്കണ. റ്റിലല്ലല്ലോ.
ആഹ് ആഹ് ശരിമ് കൊഴൽക്കിണറ്റിലാകുമ്പം മുടി കൊഴിയുവല്ലോ. അ് കൊഴൽ കിണറ് അങ്ങനെ ന്നും-
റ്റില വെള്ള നമ്മള് സാധാ ആറ്റിപ്പോയി അതെയോ?
ആഹ ആറ്റിപ്പോയി എല്ലാവരും കുളിക്കണല്ലേ ല്ലെ. ഹലോ കേക്കത്തില്ലേ?
ആഹ് ആറ്റിപ്പയില്ലരും ആഹ കേക്കാം കേക്കാം ഞാനൊടുത്തു ഒന്നുന്ന്- ഉം ആ മിണ്ടാതിരുന്നപ്പഴത്തേക്ക് ഞാനോർത്ത് ഞാ പറയുന്നിനി കേക്കാ മേലേന്നോർ അങ്ങോട്ട് ഹലോ വെച്ചതാ.
ആഹ് ആഹ് കേക്ക അത് ശെരിയാ ആറ്റില് ഒഴുക്കുള്ള വെള്ള റ്റിലഴുക്കില്ലന്ന് പറഞ്ഞല് ആ- റ്റിലത്രം വെള്ളം കൊർഞ്ഞാലു ആളുകള് കുളിക്കാനൊക്കെ പോവുന്നതല്ലേ ല്ലേ?
ആഹ് പക്ഷെങ്കിലും. ആഹ് ആറ്റിലെ ഒത്തിരി പ്ലാസ്റ്റി കാ യിട്ടും വേസ്റ്റായിട്ടും എല്ലാ- അതിലേക്കെന്നെയല്ലെ ഇടുന്നത് മൻഷ്യന്മാര ഇപ്പ എല്ലാം ആ രണ്ട് സ്- ൻ്റിലും മൂന്ന് സെൻ്റിലു വെല്ലാ വീടായില്ലേ? അപ്പ വേസ്റ്റിടാനുള്ള സ് സ്ഥല ഇല്ലല്ലോ ഇപ്പൊ.
തലവില്ല.
അപ്പൊ എല്ലാം കൊണ്ട് ആ അപ്പൊ എല്ലാം കൊണ്ട് ആറ്റിലോട്ടിടും ആറ്റിലോട്ടിടുമ്പോഴത്തേക്കും ആറ്റില്- ഹ ആകെ മലിനീകരണം ആവുല്ലേ?
ആഹ് ആഹ് അതാണ് മനുഷ്യന്മാർക്ക് തൊന്നും. മനസ്സിലാവൂല്ല ആഹ എന്നിട്ട്- ക്രാ.. എന്നിട്ട് പഞ്ചായത്തിന്റെ തിലയിലേക്കും മുനിസിപ്പാലിറ്റി തിലയിലേക്കും ഒക്കെ മനുഷ്യന്മാര് വെ പർ ഞ്ഞോണ്ടിരിക്കും. ഒരസുഖം വന്നാലും മൽ അ അല്ല അസുഖം വരുമ്പോഴത്തേക്ക് അവര് ഒരു. വാട് നിയന്ത്രണങ്ങൾ തരുന്നുണ്ടല്ലോ ഇപ്പ പ്പ. എവിടുന്നാന്ന് വെച്ചാ മുനിസിപ്പാലിറ്റിനാണ് അവിട്ന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ന്നൊക്കെ പറയുന്നുണ്ടല്ല പക്ഷെ-
ആ ശരിയാ ആരും കേ ക്കെ ഇവിടെ മുനിസിപ്പാലിറ്റിയില് എല്ലാ വീടുകളിൽ ഓരോരോ വാർഡിൽ ഓരോരോ ദിവസംന്ന്പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ മുനിസിപ്പാലിറ്റീ ന്ന് വീടുകള് സന്ദർശിക്കാൻ വന്ന് വൃ ത്തി ഇല്ലാത്ത വീട്ട വീട്ടുകാർ ക്ക് പിഴ കൊടുക്കും പൈസ നമ്മള് ഫൈൻ കൊടുക്കേ ലെ അങ്ങനെയൊക്കെ ഇവിടേ ക്കെ അടുത്തക്കാർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് എന്റെ എന്റെ അമ്മ എന്റെ വീട് ഇവിടെ അടുത്ത അപ്പം അങ്ങനെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കൊടുത്തെ ടി ആ ആ പിഴ കൊടുത്തു ഇത്രയും രൂപ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് കാരണം വൃത്തിയില്ലാതെ ഇട്ട് കഴിഞ്ഞ ഴിഞ്ഞാൽ ഇപ്പൊ അസുഖങ്ങളല്ലേ ഈ പകർച്ചവ്യാധികളല്ലേ അതുകൊണ്ടാ
അതുകൊണ്ടാ പക്ഷെ ആളുകൾ
ഒരാൾക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം മൊത്തം വരും
ആഹ അത് ശെരിയാ ഇങ്ങനെ നമ്മള് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവാ അയലക്കകാർക്ക പോല്ലാം നമ്മെള് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് രോഗങ്ങളെല്ലാം നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുവല്ലോ
കൊറൊയെക്കെ മാറും
ആഹ
ഉം പക്ഷെ മനുഷ്യന്മാർക്ക് അത് പറ്റത്തില്ലല്ലോ മനുഷ്യമാര് അവനവന്റെ നിലനിൽപ് നിലനിൽപ്പല്ലേ നോക്കോളൂ
ഇപ്പോൾ അതെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അത് മാത്രം
ആഹ വേറേ എവിടെ ഒക്കെ വേസ്റ്റ് കിടന്നാലും വേറെ എവടൊക്കെ എങ്ങനെ ഒക്കെ കെടന്നാലും കുഴപ്പഇല്ലല്ലോ
കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തി കത്തിക്കരുത്എന്നും പറഞ്ഞ ഹരിതകർമ്മസേന സേന അത് ഒ എന്നലും മനുഷ്യന്മാർ അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ എല്ലാം ഒന്നും
അത് ശെരിയാ ഇവിടെ ഞങ്ങള് കുറച്ച് പൊക്കത്താണ് മുകൾ ഭാഗമായിട്ടാണ് താമസിക്കുന്ന് അപ്പൊ അവിടെ ഹരിതകർമ്മയുടെ ആൾക്കാര് വരുമ്പോഴത്തേക്കും അവര് പറയും ആ ഇത് ഞങ്ങൾ ഇപ്പൊ പൈസ വേണേ പൈസ മേടിച്ച് ബില്ലും തന്നിട്ട് പറയും ഞങ്ങൾ നാളെ ഇതുവഴി വരുവേ അപ്പ എടുക്കാം ത്തേക്കാന്ന് പറ പിന്നെ നാളെ കാണുകല്ല പിറ്റത്തെ മാസമേ കാണത്തുള്ളൂ ഇതുവഴി
അയ്യയ്യോ ഇതൊരു ഭയങ്കര പക്ഷെ ഇവിടെയൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ലാട്ടോ കറക്റ്റ് അവര് പൈസ മേടിച്ചൊണ്ട് പോയാൽ കറക്റ്റ് സാധനോം കൊണ്ട് പോകും ഇല്ലെങ്കിൽ സാധനം ൽ ആഹ
അത് അതുപോലെ തന്നെ എനിക്ക് ചെറിയ കൊച്ചുണ്ട് കുഞ്ഞത് കുഞ്ഞു കൊച്ചുണ്ട് അപ്പൊ ഞാൻ അവൾക്ക് സ്നഗ്ഗി ഇട്ട് കൊടുക്കുമ്പോഴത്തേ ആ സ്നഗ്ഗി പാമ്പേഴ്സ് അത് അയിന്റെകത്ത് ജെല്ലെല്ലാം കളഞ്ഞെല്ലാം കഴിഞ്ഞ് കഴുക കഴിഞ്ഞ് അത് അയിന്റെ പുറത്തെ പ്ലാസ്റ്റി അത് കൊടുക്കുമ്പോഴത്തേക്കുംഅത് ഇവിടെ പറ്റ ത്തില്ല കേട്ടോ അത് നിങ്ങൾ എടുത്തുട്ടോന്ന് പറഞ്ഞ് തിരിഞ്ഞ് അത് മാത്രം മാറ്റിയിട്ടിട്ട് പോകും
അയ്യയ്യോ ആഹ പക്ഷെ ഇതിനെല്ലാം നമുക്ക് അവരെ എടുക്കണന്നാണ്
അതേലെ
ആ പിന്നെ അത് ഈ സ്നഗ്ഗിയൊക്കെ ആളുകൾ ഇങ്ങനെ അത് വെറുതെല്ലെ ആളുകളൊക്കെ ചുമ്മാ ഇങ്ങനെ പറമ്പിലേക്ക് കളയണത് അല്ല നമ്മുടെ ഇവിടെ ഇവിടൊക്കെ വെള്ളം ഈ സ്നഗി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ ഒരു പന്നീര് കിടക്കണ തലങ്കണ എഡണ
ആഹ് അത് ശരിയാ ഭയങ്കരങ്ങര വീർ വിയർത്തു പോങ്ങ ഇങ്ങനെ എന്താ അത് അതിന്റെറ അകത്ത് പഞ്ഞിയ അല്ലേ അല്ലേ അത് വെള്ളം കുടിച്ച് ഇങ്ങനെ ആകുന്നാ ആയിരിക്കും
വീർത്ത് വീർത്ത് വീർത്ത് കിടന്നിട്ട് അതിനകത്ത് ചെളി പൊട്ടൂ ഇല്ല ഈ സാധനം
ആഹ ശരിയാ പൊട്ടി പോവത്തില്ല തോന്നുന്നു തന്നെ
എന്തോരം വീർത്താൽ ഇത് പൊട്ടൂല്ല ഇങ്ങനെ അലിഞ്ഞു ഇങ്ങനെ കെട ക്കുള്ളു
മ് അത് കിടക്കുന്ന കാണുമ്പോ നമ്മുക്ക് തന്നെ ഒരു അറപ്പാ
അറപ്പ് തോന്നും അതെ ശരിയാ
ആ ഒരു അറപ്പ് തോന്നും
പിന്നെ എങ്ങാന ഇങ്ങനെ ചവിട്ട എങ്ങാനും ചെയ്താൽ നമ്മള് തെന്നിയും വീഴും ആ സാധനത്തില്
ആഹ് ശരിയാ തെന്നി വീഴാ അതിനൊരു ആ തെന്നല് പോലെ ഉണ്ട് ഈ ആ പിള്ളേർടെ മൂത്രം പറ്റി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പറ്റി പറ്റുന്നില്ലപ പക്ഷെ അങ്ങനെയൊക്കെ ഇടുന്നതും തന്നെ മക്കൾക്ക് തന്നെ അതൊക്കെ ദൂഷ്യവാ
ദൂഷ്യമാ പക്ഷെ അതും
ഉറങ്ങിക്കോട്ടെന്നോർത്ത് വെച്ച് കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞി ട്ടുള്ള കളച്ചിലും കത്തിക്കലും എല്ലാം ഓർക്കുമ്പോ ഓർക്കും അള്ളാ അതി ക്കാ ളും നല്ലത് അല്ലാതെ വല്ലോ തുണിയും വെച്ചുഷീറ്റിൽ ഇട്ട് കിടക്കും ആ ഷീറ്റൊക്കെ ഇട്ട് കിട അതുവേണേൽ തുണികൾ അലക്ക ക്കി ഇട്ടാ മതിയല്ലോ നമ്മൾ എന്താണേലും തുണി അലക്കുന്നുണ്ട് മക്കൾക്ക് കേടുവില്ലല്ലോ ഇതൊക്കെ ഒത്തിരി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ റാഷങ് റാഷ കേട്ട് വരത്തില്ല ഇതിന ഇതിന ആക്ക
പണ്ടക്കെ ആഹ് അതില്ല പക്ഷെ പണ്ട ക്കെ ഈ സാധനം ഉപയോഗിച്ച ഉപയോഗിക്കുന്നില്ലായിരുന്നല്ലോ
ആ അത് ശരിയാ പണ്ടൊന്നുംല്ല ഇനി ഇതൊക്കെ എത്ര വർഷ ആയിക്കാണോ കുറച്ച്
കൊറച്ചെ ആയിട്ടു ണ്ടാവുളു ഒരു എന്തായാലും ഒരു പത്ത് വർഷഒ ക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ
ആഹ് അന്നെ പത്തല്ലെങ്കിൽ പയി നഞ്ച് വർഷം അതി
പതിനഞ്ച് വർഷം ആഹ ആഹ ഇല്ല ഇല്ല ആ അല്ല അന്നേരം അന്നേരപ്പറയും രാത്രി പിള്ളേര് ഉറങ്ങുന്നില്ല എന്ന് പറയും പേ ഈ സാധനം വെച്ച് കഴിഞ്ഞൽ നല്ല ഉറങ്ങിക്ക ക്കോളും എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഇ മൂത്രമായി പിന്നെ എഴുന്നേറ്റ മാറ്റണം ഭയ ഭയങ്കര പാടല്ലേ അമ്മമാർക്കൊക്കെ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ആഹ് ഉറക്കവും പോകും മുള്ളി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരും കിടക്കൂല നമ്മുക്കും കിടക്കാൻ പറ്റൂല്ലോ
ആ പിള്ളേര് കിടക്ക നമ്മക്കും കിടക്കാൻ വേണ്ടി നമ്മൾ പാടെ അത് വാങ്ങി വെച്ചു കൊടുക്കും
കൊടുക്കും ആഹ ആ ഒരു എളുപ്പം നോക്കും എല്ലാ സൗകര്എന്നാ വെച്ചോട്ട ത്ത ന്ന
ആഹ
ആഹ ശരി എന്നാ
എന്നാ
അതെ